അം
കേക്കുന്നുണ്ടോ
ആ കേൾക്കാം എന്ത്‌ ചെയ്യുന്നു
ഞാൻ ഇപ്പ ഇവിടെ ഇങ്ങനെ അടുക്കള പണിൽ ഇങ്ങനെ ലൈൻ ആആ ആ ആ അല്ലല്ല ചായപ്പാടി പരിപാടല്ല അപ്പുറത്തന്ന് കൊറച്ച് കുറച്ച് ചക്ക തന്നിട്ടുണ്ട് അപ്പൊ ചക്കക്കൂട്ടാൻ വെച്ചാലോ ഒന്ന് ഇങ്ങനെ എരുതി കരുതി വെക്ക
അത് ശരിയ ഇവിടെന്ന് ചക്ക ഒക്കെ ഉണ്ടായിരുന്നു ചക്ക പഴിപ്പിച്ച് കഴിച്ച് നിൽക്കുകയായിരുന്നു ചക്ക കൂട്ടാന ഉണ്ടാക്കിയില്ലേ രണ്ടു ദിവസം മുന്നേ പച്ചല ഇട്ട് വെ ച്ച് അപ്പം അത് ഇങ്ങനെ പഴുക്കാ കുട്ടികൾക്ക് ചൊക്കെ കൂട്ടാനേക്കാ ഇഷ്ടം പഴുത്തതാണ് അത് നല്ല പഴുക്കാതെ ഒരു മധുരത്തിലും പ അങ്ങനെ ഉണ്ടാവല്ലോ ചെനപ്പ് പിടിക്കാന്നൊക്കെ പറയിൺല്ലേ ആ രീതിയിലാവുമ്പോളാ അവർക്ക് കൂടുതൽ ഇഷ്ടം
ആ ആ ഇവിടെ കുട്ട്യാക്ക് നല്ല പഴുത്ത ചക്ക നല്ല ഇഷ്ടാ
ആ അവിടെ വീട്ടില് ചക്ക ണ്ടാവില്ല അടുത്ത വീട്ടിൽന്ന് കിട്ടീട്ട് വേണോ
ഇവിടെല്ല ഈ വീട്ടിലില്ല എന്റെ വീട്ടിലില്ല
ആ
അപ്രത്ത്ത്തെ വീട്ട്ന്ന് അയൽവാസി തന്നതാണ്
ആ
അപ്പൊ അത്ണ്ട് അതൊക്കൊന്ന് ശെരിയാക്കണം
ആ ആ ആ ചായക്കെ കുടിച്ചു കപ്പ ക്കേരുന്നു ചായക്ക് കടി
ആ ആ ശെരി
ആ അവിടെ മഴൊക്കെ ണ്ടോ
മഴ രണ്ടു ദിവസം ണ്ടേര്ന്നില്ല ഇപ്പോ താ കൊറച്ചൊന്ന് ചാറിപ്പോയി ഇപ്പോര് നല്ല ആ ചെറിയൊരു തണുത്തൊരു അന്തരീക്ഷം ആയി മറ്റേ നല്ല ചൂടേര്ന്നു
ആ പകലൊക്കെ ഭയങ്കര ചൂടേര്ന്നു ഇപ്പൊ മഴൊന്ന് തുള്ളിട്ട് പോയപ്പോഴത്തേനും കാ ഇങ്ങനെ ഒരു ചെറിയൊരു സുഖത്തിൽ ങ്ങനെക്ക്‌ണ്ട് ഇപ്പൊ ചൂടാണെങ്കിലും നമ്മള് വേനൽത്ത് മാതിരി ഭയങ്കര ചൂട്ണ്ട്
ആ ണ്ട്ണ്ട് രണ്ടുസം വെയില്ണ്ടായപ്പോ തന്നെ നല്ല ചൂടേന്ന് രാത്രി കെടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേയ്ന്നു ഇപ്പം ഇപ്പൊ ചെറിയൊരു തണ്പ്പ്ണ്ട്
ആ ഇപ്പൊ നമ്മള് എവിടെക്കേലൊക്കെ ഏ ടൂറൊക്കെ പോയാല് നമുക്ക് കിട്ടുന്ന ഒരു കാലാവസ്ഥ പോലെയാണ് ഇപ്പത്തെ അന്തരീക്ഷം കാണുന്നത് ഇവടൊക്കെ
അതായ ചൂട് കൊറഞ്ഞ് ആ തണ്പ്പ്ണ്ട് പിന്നെ എന്തൊക്കെയ രാത്രിക്ക് എന്തൊക്കെണ്
രാത്രിക്കേക്ക് ഒന്ന് കാലത്തെ ഭക്ഷണം തന്നെയാണ് ള്ളത് ഉച്ചക്കത്തിന് ഞാന് ഇതുപോലെ ചിക്കൻ വാങ്ങിയാർന്നു അത് ഫ്രൈ ചെയ്ത് പിന്നെ ചോറും പയറുപ്പേരിയും കുമ്പളങ്ങ കറിയും ചക്കയൊക്കെ ള്ളതോണ്ട് അതിന്റെ കുരുവേ പരിപ്പിന് പകരം അതിന്റെ കുരു ഒക്കെ ഉപയോഗിച്ചിട്ട് മുരിങ്ങ കായും കുമ്പളങ്ങയൊക്കെട്ട്ട്ട് ഒരു കറി വെ ച്ച് പയറുപ്പേരി ണ്ടാക്കി പിന്നെ മാങ്ങാ ചമ്മന്തി അങ്ങനെയൊക്കെണ്
ട്ടോ ഈ ചക്കക്കുരു ഇട്ടിട്ടില്ലെ
കറികളില് ലെ ആ ഞാൻ ചക്കക്കുരു കൊണ്ടുള്ളത് കറികൾ ഇഷ്ടം ആ ഞാൻ മുരിങ്ങ കായ കൊണ്ടും അത് ഇട്ടിട്ട് വെയ്ക്കും പിന്നെ മുരിങ്ങേന്റെലേടെ കൂടെ വെയ് ക്കും പിന്നെ മുരിങ്ങക്കായും ഈ കുരും ചെമ്മീൻ പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ പച്ച മാങ്ങന്റെ കൂടെ അങ്ങനെ
ആ പച്ച മാങ്ങ ഇട്ട് വെച്ചാ നല്ല ടേസ്റ്റ ല്ലേ
ആ
ഇവിടെതാ ഞാന് എന്താ ഈ ചക്ക കുരു മൊളക് പൊടി മഞ്ഞപ്പൊടി ഏ വറ്റൽ മൊളകൊക്കെ ഇട്ട് വെച്ചാല് നല്ല രസാണ് കഴിക്കാന് അത് മാത്രം മതി അത് മാത്രം മതി ആ നല്ല രസാണ് കഴിക്കാൻ
ഉം
അപ്പൊ ഈ ഞാനൊന്നും രാത്രിക്ക് വെച്ചിട്ടില്ല ഞ്ഞി വെ
ആ ആ ആ രണ്ടു നേരം ഫുഡ് ണ്ടാക്ക അതോ ഒന്നിച്ചെന്നെണോ വെക്കാറ് എങ്ങനെയ
ന്ന്ങ്ങനെ തണുത്ത ചോറൊന്നും കഴിക്കാ ഇഷ്ടല്ലേ ഇഷ്ടല്ല അപ്പൊ ഞാൻ രണ്ടു നേരം വെക്കല ആ മഴക്കാല മഴ കാല ആയതൊണ്ട് ഒരു തണുത്തിരിക്കില്ലേ ഒക്കെ നല്ല ചൂടോടെ വേണം
ആ ആ ഒ വേഗിക്ക് രാവിലെ വെച്ചാലും പിന്നെ വേഗിയ ആകുമ്പോത്തിന് ഒക്കെ തണുതാവും നമ്മളിപ്പോ വെച്ച്കഴിഞ്ഞാ രണ്ട് മണിക്കൂർ ആകുമ്പോഴത്തേും നമ്മളള് ഫുഡ് ഒക്കെ തണു പോകും
ആഹ ആഹ പിന്നെ ഗ്യാസിലായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അവല്ലോ രാവിലെ വെച്ച സാമ്പാറുണ്ട് ഇഞ്ഞ്ചോറ് വെക്കണം പിന്നെ മീൻ ഇണ്ടടോ കൊണ്ടച്ചിട്ട്
ആ മീനൊക്കെ കവലിപോയി വാങ്ങിടാഅത വണ്ടിയൊക്കെ അതിലൂടെ
ആ വണ്ടി ഇതിലൂടെ പോവും ഒരു രണ്ട മൂന്ന് വണ്ടി ഒളക്കെ പോവും സുഖമാണ് മീനിനൊക്കെ നല്ല സുഖമാണ് നമ്മള് അങ്ങാടി പോയി വാങ്ങണ്ടേ ആഹ ഇണ്ട് ഇണ്ട്
ആ ഇവിടെ അങ്ങനൊക്കെ ട്രോളിങ്ങ് തുടങ്ങിയതിനന് ശേഷം
കൊറവാലേ ഇവിടെ രണ്ട മൂന്ന് വണ്ടികളൊക്കെ പോവണ്ട്
ആഹ ടൗൺ ഏരിയയാണോ വീട് നിക്കുന്ന
അല്ല അല്ല കുറച്ച് ഉള്ളോട്ടാണ് ഉം അപ്പൊ അങ്ങനെയൊക്കെയ ആണ്‌മീൻ നന്നാക്കണം കുട്ടികൾക്ക് വിശന്ന് തുടങ്ങുമ്പോത്തേക്കൊക്കെ ആഹ് കുട്ടികള് ആഹ ഇപ്പൊ പറഞ്ഞ കൊടുങ്ങും അമ്മ വേശക്ക്ണ് അമ്മ പറഞ്ഞിട്ട്
ആ മഴക്കാലത്ത് പൊതുവെ ചെറിയൊരു വിശപ്പ് കൂടുന്നൊ
കൂ ആഹ് കൂടുന്ന സമയാണ് പിന്നെ അതുമല്ല ഞായറാഴ്ചയല്ലേ കുട്ടികൾക്ക് ഏറെ വിശപ്പാണ് ഏ ഇടക്കിടക്ക് വിശ
വിശപാണ് ഇനി ഞായറാഴ്ചകളിലൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോകാറുണ്ടോ യാത്രകളൊക്കെ
ആഹ ചെലപ്പോൊക്കെ പോവും സമയം കിട്ടുമ്പോളൊക്കെ പോവും ഇവിടെ അടുത്ത് കുറച്ച് കുട്ടി ഒള്ക്ക് കളിക്കാനുള്ള സ്ഥലുണ്ട് അപ്പൊ അവിടെ പോയിട്ട് കുട്ടികളൊക്കെ കളിച്ച്
ഉ ആ അവിടെള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതാവുമ്പോ ആ കളിക്കാ കള കളിക്കണ്ടസ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്കും നല്ല രസമാണ് ഒരു എല്ലാ വീട്ടിലെ കുട്ടികളൊക്കെ ഒരുമിച്ച് വന്ന് കളിക്കുമ്പോഴൊക്കെ ഫുട്ബോൾ കളിക്ക അതേപോലെ സൈക്കിള് കളിക്ക അങ്ങനെഒക്കെ ചിയാലോപൊതുവെ പുറത്തുള്ള കളികളൊ
കൊറഞ്ഞു വന്നിട്ടുണ്ട് നമ്മള് നമ്മള പണ്ടത്തെ കാലം പോലെല്ലല്ല ഇപ്പോൊ ഒന്നുകൊണ്ട് പുറത്ത് പോയി കളിക്ക അങ്ങനത്തെ പരിപാടില്ലോക്കെ ഫോണിലല്ലേ അപ്പൊ ഞാൻ പറയ ഇടക്കൊന്ന് അപ്പുറത്ത് പോയി ഗ്രൗണ്ട് പോയി കളിച്ചോടിന്നൊക്കെ അതോ ല് ക്കരു രസാണ് ഏ എപ്പഴും ഫോണില് കുതി കുത്തിരിക്കല്ലേ ഏത് സമയവും അത് കുട്ടിയക്കൊ ഒരു രസകുമല്ലോ അപ്പറത്തുനിന്ന് ഇപ്പുറത്തു നിന്നൊക്കെ കുട്ടികളൊക്കെ ചേർന്ന് സാറ്റ് കളിക്കുക തൊട്ട് കളിക്കാ
ഉം നമ്മളൊക്കെ പണ്ട്ആദ്യം അങ്ങനത്തെക്കെ കളിഞ്ഞ അപ്പ അങ്ങനെ കളി കച്ചിച്ചോളൂ ആ കളി കളിച്ചോള എന്നൊക്കെ പറയ്പോൾ അത്ം എന്ത് കളി എന്ന ആദ്യം നമുക്ക് അവ വിശദീകരിച്ച് കൊടുക്കണം
കൊടുക്കണം ആ എന്നെ ഓൾക്ക് ഓല്ഇന്നോട് ഇങ്ങോട്ട് ചോദിക്കൂ ഇത് എന്ത് കളി ഇമ്മാന്ന് ഒന്നും അറിയില്ലല്ലോ ഇപ്പൊ ഫോണിൽ ഫുള്ള് ഓരോന്ന് കളിക്കല്ലേ ഫോണില് അ ഞങ്ങനെ പറയും കുട്ടികളോട്
ഡാൻസും പാട്ടും അങ്ങനത്തെ പരിപാടിയൊക്കെ ഇഷ്ടമാണോ ചെയ്യാറുണ്ടോ
ആ ഫോണില് പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കും പിന്നെ ഇവിടെ അമ്പലത്തിന്റെ പരിപാടൊക്കെ ഉണ്ടാവു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡാൻസ് കളിക്കും എല്ലാ കൊറച്ച് കുട്ടികള് ചേർന്നിട്ട്. തിരുവാതിര കളി അങ്ങനെയൊക്കെ കളിക്കും.
പ്രോഗ്രാമില് അവർ പഠിപ്പിച്ചെടുക്ക ചെയ്യാ അതോ നമ്മളെ വീട്ടിലുള്ള ആളുകെ ഒരുമിച്ച് പഠിക്കാണോ ചെയ്യാ
അല്ല അത് ഈ കുട്ടികളെന്നെ ഒറ്റക്ക് പഠിച്ചെടുക്കാണ്.
ആ ഹാ. അവര് ഫോണില് നോക്കീട്ട് അയിന്റെ സ്റ്റെപ്പുകളൊക്കെ നോക്കി അങ്ങനെ പഠിക്കണ
ആ ആണ് ആണ് പണ്ടൊക്കെ ഇങ്ങനെ മാഷുമ്മാര് വന്നിട്ട് അങ്ങനെയൊക്കെന്നെല്ലോ? പഠിപ്പിച്ചേന്നേ ഇപ്പൊ കുട്ടിയാക്ക്. അവരെന്നെ അതൊക്കെ സ്റ്റെപ്പാൾ കണ്ടെത്തി കളിക്ണ്ട് അയ് ഞാൻ ഹൊന്ന് അതിശയി ച്ച് പോയിട്ടോ കാരണം അമ്മക്ക് എനിക്കൊന്നും അങ്ങനെ ഒര് സ്റ്റെപ്പ് കണ്ടെത്തി കളിക്കാനൊന്നും അറീല്ല പിന്നെ മറന്നു പോകും.
ആ കൊറച്ച് കഴിയുമ്പത്തെ നമ്മൾ ആദ്യം കളിച്ച സ്റ്റെപ്പ് രണ്ടാമത് കളിക്കുമ്പോത്ത്ന്
അഹ് ക്ക് ഏതാന്ന് അറിയൂല ഇവര് ഒരു നാലഞ്ച് കുട്ടിയാളുണ്ട് അപ്പൊ അവരെ ഇന്ന് ചേർന്ന് സ്റ്റെപ്പൊക്കെ കണ്ടെത്തി ഒരു രണ്ട് കളിയേലും കളിക്കും. ആ
അവട ആമ്പല പ്രോഗ്രാമൊക്കെ ഇങ്ങനെ മാസങ്ങളിലാണോ ഉണ്ടാകുന്നത് വിശേഷ ദിവസങ്ങളിലോ?
ദിവസല്ല ഇവ് ഇത്ണ്ടാവൂലേ വാർഷികം.
ആ ആ
അതിന് അമ്പലത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിനാണ് ആ ഇണ്ടാവാ അത് രാത്രിയിലൊക്കെ ആകും. പ്പോ ആ സമയത്ത് കുട്ടിയാൾ എല്ലാരും ചേർന്ന് ഇങ്ങനെ പ്രാക്റ്റീസൊക്കെ ചെയ്ത്
ആഹ. മം അവിടെ പ്പ പ്പാ
ആ ആ അ പലെ പരിപാടിക പരിപാടിയാൾ ഇണ്ടാവും ചെറിയ കുട്ടിയാൾ തൊട്ട് വയസ്സായ മുത്തശ്ശിയാൾ വെരേല്ലേ ആ
അത് ഒരാഴ്ചത്തെ പ്രോഗ്രാമാണ് വ്ക അതോ ഓരോ ദിവസം ഓരോ പ്രോഗ്രാംമെന്നേ വേര?
ഒരാഴ്ചെയ്ത്തെ പ്രോ പ്രോഗ്രാമൊന്നല്ല അത് ഒര് ഇത്ര മണിക്കൂർ ഒരു ആറ് മണിക്ക് തുടങ്ങാ ണെങ്കില് രാ ഒര് രാ ര് രാത്രി ഒരു ആറ് മണിക്ക് തുടങ്ങുകയാണെങ്കില് പന്ത്രണ്ട് മണി വരെ അങ്ങനെയൊക്കെ. നീളും ഒറ്റെ ദിവസത്തെ മം. ആ ഹാ. പിന്നെ എന്തൊക്കെയാ അവിടെ കുട്ടികളൊക്കെ എന്താ ചെയ്യ്ണ്?
ഹെലോ.
ആ ഉസ്‌കൂൾ പഠികെക്കും എന്റെ കുട്ടിയൊക്കെ പഠിക്കുവയാണ് ഒമ്പതാം ക്ലാസ്സൽ അഞ്ച
ആ ആ ആ ശരി. ഇവിടിം തെന്നെ പഠിക്കെന്നെണ് ഒരാള് ഏഴാം ക്ലാസ്സില് ഒരാൾ അഞ്ചില് ഒരാള് ൾ യു കെ ജി ഇപ്പോപടി ആ വീടിന്റെ എട്ത്തെന്നെ പള്ളിക്കൂടണ്ട. അവിടെ പോയി പഠിക്ക്യാണ് ഉം.
ടെ എടുത്തൊക്കെണ്ട് പെങ്കിലും അവര് യാത്രൊക്കെ സ്കൂൾ വാഹനങ്ങളിൽന്നെ പോകല്ലേ.
ആ ഇവടെ രണ്ട് കുട്ടികള് സ്കൂൾ വണ്ടിയിലാണ് പോവല്. ഒരാളെ ഞാന് കൊണ്ടുപോവും ഇവിടെ അടുത്തെന്നെയാണ് ഒരു പ പത്ത് മിനിറ്റ് നടന്നാൽ മതി. അപ്പവടെ പോയി മം കൊണ്ടായാക്കും. ഒരു മൂന്നണിയ ആകുമ്പഴത്തേക്ക് കൊണ്ട വരും വാണം യു കെ ജി അല്ലേ അങ്ങനെയൊക്കെ പോണ്
വീട്ടില് ചക്കി മാങ്ങിയ ഒന്നക്കെ കുറവായിരിക്കൂല്ല മറ്റുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളുണ്ടോ
എങ്ങനെയാ
മറ്റുള്ള ഫ്രൂട്ട്സുകൾ ഉണ്ടോയ്ക്കാ വേറെ എന്തെങ്കലും
ഇ ഇല്ല ഇതുണ്ട് എന്താ മു ട്ടപ്പാഴംന്നന്ന് പറയില്ലേ ഞങ്ങള് കഴിക്കലൊന്നു മില്ല
ആ അത് ചില ആളുകൾക്ക് ഇഷ്ടമല്ല ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില ആളുകൾക്ക് അത് വെറുതന്ന് കഴിക്ക ശരി ആളുകള് ജ്യൂസ ആക്കി കഴിക്ക
പ്രത്യാക ഒരു ചെവയൊന്നുംല്ലല്ലോ ഒരു പൊടിയില ഒരു സാധനം ഒരു പൊടിക്കട്ടില്ല ഫ്രൂട്ട് ഇഷ്ടാണ് അതൊന്ന മക്കൾക്ക് ഇഷ്ടമല്ല പിന്നെ ആ മരത്തുമ്മക്ക് തിരിഞ്ഞേ നോക്കാറില്ല
ആ അപ്പൊ വെറുതെ ചാടി പോക നിലത്ത് വീണ
ആ പിന്നെ ഏട്ടം ആ കിളിയളൊക്കെ കൊണ്ടുപോകും പിന്നെ പേരക്കുണ്ട് അതൊക്കെ ഇങ്ങനെ ഇടക്ക് കഴിക്കും പഴുത്തത്
ഒക്കെ ഇങ്ങനെ ബെഡ് തൈ വാങ്ങി വെച്ചതാണോ അതോ വീട്ടില് പൊതുവെുള്ളതാണോ
ആ തയ്യ് വാങ്ങി വെച്ചതാണ് ആ പിന്നെ ഒട്ടം പണി കഴിഞ് വരുമ്പോൊക്കെട്ടികൾക്ക് ഫ്രൂട്ടസ് കൊണ്ടരും അങ്ങനെയൊക്കെ കഴിക്കും ഉം ഫ്രൂട്ട്സൊക്കെ കഴിക്കണ നല്ലതല്ലേ
ആ എന്തേലും വീട്ടില് പച്ചക്കറി ഉണ്ടാക്കാറുണ്ടോ
ഇല്ല പച്ചക്കറി ഇന്റെ വീട്ടില് മത്തനും അങ്ങനെ കുമ്പളം അങ്ങനെയൊക്കെ ഉണ്ടാക്കും അപ്പൊ അങ്ങനെ അച്ഛന ഉണ്ടാക്കും അപ്പൊ ഞാൻ വീട്ടിൽ പോകുമ്പോ അവിടുന്ന് ഇങ്ങോട്ട് തന്ന വിടും വാഴയ ഇതെ വാഴ പഴായാലും മത്തനും കുമ്പളും ആ അടുത്തന്നെ നാലഞ്ച് അഞ്ചു കിലോമീറ്റർ ഉള്ളൂ സുഖമായിട്ട് പോയി പോരാ ആ ദിവസം ഞാൻ ആ ച്ചൽ പോവാറുണ്ട് സ്കൂള് അടക്കും വെള്ളിയാഴ്ച അത് കഴിഞ്ഞ് വേഗം വീട്ടിൽ പോകവും ആ തിങ്കളാഴ്ച രാവിലെുംഘട്ടനെ വരും അങ്ങനെ പത്ത മിനിറ്റ്ത്തെ കേസല്ലേ ഉള്ളു പോയി പോരാന് അവിടെ എങ്ങനെയാണ് നിങ്ങള അവിടേക്ക് എങ്ങനെയ വീട്ടു പോവാ
ഇടക്കൊക്കെ പോകറോ
അത് കൊറേ ദൂരണ്ടോ
ആ ശെരിട്ടാ വിളിക്കണ്ടേ
ആ ശരി ശരിയ ഓക്കെ